കേക്ക്ണ് ണ്ടൊ?
കേക്ക്ന്നുണ്ടാ?
ആഹ് ഉണ്ട് ഉണ്ട് ണ്ട്. അസ്സലാമു അലൈക്കും.
ഹലോ
കേക്ക്ണില്ലെ?
ആഹ് സൗണ്ട് കൊറഞ്ഞിരിക്ക്ന്ന്.
ഇല്ലല്ലാ
ആഹ് ഇച്ചിരി സൗണ്ട് കൂട്ടി വെയ്ക്ക്.
എന്താണ് വർത്താനം സുഖാണൊ?
ആഹ് സുഖമായിട്ടിരിക്കുന്നു.
മഴ ണ്ടൊ. മഴെയ്ത് തൺത്ത്ണൊ?
മഴ ഇപ്പൊ ഇല്ല.
ഉം ഏ സി ണ്ടൊ. ഏ സി ഇടല് ണ്ടൊ?
ആഹ് ഉണ്ട്. ഇപ്പൊ മഴയുണ്ടല്ലൊ അപ്പം അയിന്റെ ആവശ്യം ഇല്ല.
അഹ് ആഹ്. മഴെയ്ത് തൺത്ത്ക്ക്ണൊ ചോയ്ക്കാ?
ആഹ് നല്ല തണ്ത്ത്
ഭക്ഷണം കഴിച്ച് കട്ന്നൊ?
ഫുഡ് കഴി കഴിച്ചില്ല കഴിക്കണം.
ഇഞ്ഞ് എപ്പളാ പത്ത് പത്തരായ ല്ലൊ?
അതാ. സമയം കിട്ടില്യ.
ഫോൺവിളീലാ.
ഏഹ് അല്ല. അല്ല മോൾടെ കൂടെയായിര്ന്ന്.
പഠിപ്പിക്കാ?
അല്ല കുഞ്ഞി മോളാ. മൂന്ന് മാസായിട്ടൊള്ളു.
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓളയച്ചിട്ട്ണ്ടാവില്ലല്ലോ ഭക്ഷണം കയ്ക്കാന്.
ഉം. കൊർച്ച് നിർബന്ധം കാര്യങ്ങളൊക്കേണ്. ങ്ങനെ അയ്ന്റെ പൊറകെ ഒക്കെര്ന്ന്.
ഉം ഉം ഉം. അപ്പം വീട്ട്ല്ള്ള എല്ലാരും കഴിച്ചൊ?
ഏഹ്?
വീട്ടില്ള്ളോര് കഴിച്ചോയ്ച്ചാ?
ആഹ്. കഴിച്ച്.
ഉം. ഹസ്ബന്റൊ?
ഏ ബടെ എൻ്റെ കൂടെയല്ല
ണ്ടാവാറില്ലേ അതോ പൊർത്ത് പോയത
അല്ല അവര് അവരെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ
ഓ അങ്ങനെലേ
ഉം
നോക്കാൻ കുട്ട്ടിനെ നോക്കാനടെ ആളില്ലേ
ഉണ്ടുണ്ട്
എല്ലാരും വീട്ടിൽചെന്നാൽ മ്മാരെട്തു അമ്മമാരെട്ത്തൊക്കാക്കലാ
ഏഹ്
എല്ലാരും വീട്ടി ചെന്നാലെ
ആഹ്
ഇമ്മാന്റെട്ത്തൊ അമ്മമാരെട് ത്തൊക്കാക്കലാണറിയാ
ആഹ് ആഹ്
കുട്ടി നിക്കൂലേ ആരെട്ത്ത്ക്കും പോവൂലേ? കുട്ടി ആരട്ത്ത്ക്കും പോവൂലെയ്ച
പോകൊക്കെ ചെയ്യും പിന്നെ മാറി മാറി നോക്കും
ഉം ഉം ഉം ഉം കൊർച്ച് വാസിള്ള കൂട്ടത്തില പ്പം
ആഹ് അപ്പൊരാൾ വരുമ്പോ അടുത്താളയിപ്പെടും അടുത്താൾ വരുമ്പോ അടുത്ത ആളയിപ്പെടും
ഉം ഉം ഉം
അങ്ങനെ
അസ് എന്താന്ന് ഭക്ഷണം ള്ളെ
ഏഹ്
ഫുടെന്താ ന്ന് ള്ളെ ചോയ്ച്ച
എന്തോ
ഫുഡ് എന്താണെന്നുള്ളത്
ആഹ് ചോറ്
സാധാ ചോറാ
ആഹ്
ഉം ഉം മീ മീന്ണ്ടോ മീനോ ചിക്കനോ
ആഹ് മീൻ
എന്ത് മീനാ
അവിടെയോ
ഇവടിം മീൻ തന്നെ സാദാ ചോറും മീനും
ആഹ്
വൈകുന്നേരം ന്താ ചായക്ക് കടി ഒക്കെ ണ്ടാവോ അതോ എണ്ണക്കടികളൊക്കെ പൊരിക്കൊ
ഇല്ലല്ല എണ്ണ പരിപാടി ഇല്ല
ഏ ല്ലേ
ആഹ് ആഹ്
ആഹ് ചപ്പാത്തിയോ
ആഹ് രാത്രി ചിലപ്പൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും
ഉം ഉം ഈ പുകാട ആവില് വേവിച്ചു തിന്ന് ണങ്ങനത്തെ ഉണ്ടാക്കുവോ ഭക്ഷണം ഉണ്ടാക്കുവോ
ആഹ് അതൊക്കെ ഉണ്ടാക്കും.
എന്തൊക്കെയങ്ങള് ണ്ടാക്കല്?
മറ്റേ ഇല എലയപ്പം മറ്റേ തെരളി
ആഹ് ആഹ് തെരളിണ്ട്ല്ലേ ഉം ഉം ഞങ്ങടെ പുകാട അറിയും ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കണതാ.
ആഹ് അതെന്താ സംഭവം എങ്ങനെയാ?
സംഭവം നമ്മള് സാദാ പത്തിരിക്ക് കൊയക്ക്ണ മാതിരി പശ്ചള്ളത്തിലാണ് കൊയക്കണ്ടത്.
ആഹ് ആഹ്
അത് കൊയച്ചിട്ട് നമ്മള് ചപ്പ്‌ ഏഹ്
ആഹ് ചുമാ വെള്ളത്തിനകത്ത് പച്ചവെള്ളത്തില് ആഹ്
അത് പരത്തിട്ട് വേണ്ട പിന്നെ നമ്മള് സാദാ പത്തിരിന്റെ ചെറിയ വലിപ്പം മതി. നീട്ടി പ പരത്തണ തൊന്നുല്ല മിഷീൽ ഒന്ന് അമർത്തിയാ മതി.
ആഹ് ആഹ്
ണ്ടയിലേക്ക് തേങ്ങ ശർക്കരക്കെട്ടാണ്ട് അതൊന്ന് തുന്നണ മാതിരി ഒന്ന് അമർത്തി വെക്കും. ഓരോ മൂലക്കലും തുഞ്ചത്തായിട്ട്. പിന്നത് നമ്മള് ചട്ടിൽട്ടാണ്ടാണ് വേവിച്ചല്. സാദാ ചപ്പാത്തി ചുടണമാതിരി.
ആഹ് ആഹ്
അപ്പ അത് ചപ്പ ചുട്ട് വരുമ്പോ നല്ല ടേസ്റ്റാണ് തിന്നാന്. ങ്ങളവിടെ എങ്ങനെയാ എലയപ്പ ണ്ടാക്കല് തേമാതിരി തന്നെയല്ലേ?
എലയപ്പവാ മറ്റേ അത് ചൂടുവെള്ളത്തിലാ. ചൂടു വെള്ളത്തില് താ അരിപ്പൊടി കൊഴച്ചിട്ട് പിന്നെലേല് പരത്തി പിന്നെ തേങ്ങ ശർ കറിയൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെ വേവിച്ചെടുക്കും.
ഉം ഇത് വരെ ഞങ്ങള് എലേല് ണ്ടാക്കിയിട്ടില്ല. തേമാതിരി അങ്ങനെ ണ്ടാക്കും ന്നല്ലാതെ.
ഏഹ്
ആവിലിട്ട് വേവിച്ചിട്ടില്ല ഇതുവരെ അറിയാ
ആഹ് പ്രസ് വെച്ചിട്ട് അങ്ങനെ പരത്തി എടുത്തിട്ടെ എലേല്ട്ട് വെച്ചിട്ട് അതില് പിന്നെ തേങ്ങായും പഞ്ചസാരൊ അല്ലേ തേങ്ങായും ശർക്കരയോ അങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കും.
എന്തെലയാ ങ്ങള് വൊക്കല്?
ഏഹ്
വായന്റെലെലാ വെക്കല്?
ആഹ്
അതങ്ങനെട് പരത്തി മടക്കി വെക്കലല്ലേ?
വായെലും വാ വായെലെലും വയ്ക്കാ വട്ടയെലെലും വയ്ക്കാ വട്ടത്തി ലിരിക്കുന്നെലയുണ്ടല്ലോ
ആഹ് മറ്റേ തേക്കിന്റെ തേക്കിന്റെയല്ല ത് ന്നേറോ കൊറച്ച് വലിപ്പം ല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ആഹ്
ക്കാ ക്കാ ക്ക്
പനിയാ
ഇല്ല ല്ല തൊണ്ടക്കത്തോരു ഉള്ളില് കുടുങ്ങിമാരിങ്ങനൊര് എറക്കുമ്പളൊക്ക ഒരു വേദന
ആഹ് ആഹ് അവിടെ ആരെക്കെയുണ്ട്
ഇവിടെ മൂന്ന് മക്കളുണ്ട് ഹസ്ബന്റ്ണ്ട് ഇമ്മണ്ട്.
ആഹ് ആഹ്
ങ്ങള് തറവാട്ടിലാണ്?
ആഹ് ആഹ്
മഴ ഊക്കൂകു പ്പണ്ട മഴണ്ടോയ്ച്ച?
മഴയൊന്നൂല്ല.
ഉം ഉം മഴ ആ കൂട്ണ നേര്ത്ത് വള്ളക്കെ കെട്ടി നിക്കോ?
ഇല്ല ഇല്ല
ഉം ഉം
ഇവ്ടെ കൊഴ്പ്പല്ലാ ഹസ്ബന്റ്ന്റെ അവ്ടെ നിയ്ക്കും വെള്ളം നിയ്ക്കും.
ഓഹ് അപ്പോ വീട് മാറി പോവോ അതോ അവ്ടെന്നന്നേ നിക്കലാ?
ഇല്ലാ ആ അങ്ങനെയാ അപ്പ എടയ്ക്കെക്കെ ഇവ്ടെ തന്നെ ആയിരിക്കും.
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ അവ്ടെ എടയ്ക്ക് വെള്ളമൊക്കെ കേറുന്ന സ്ഥലമാണ് അവിടെ വെള്ളം വീട്ട്ല് വെള്ള ഒക്കെ കേറും.
ഉം ഉം അപ്പൊ ആൾ ആൾക്കാരൊക്കെ മാറ്റി താമസിപ്പിക്കല്ണ്ടല്ലോ?
ആ അങ്ങനെയാ നല്ല മഴയൊക്കെ പെയ്യുമ്പം വീടൊക്കെ വെള്ളത്തി വെള്ളം കേറി അങ്ങനത്തെക്ക ഇത.
അല്ല അപ്പൊ സാധനൊക്കെ നാസാവ് ലേ
ആ സാധനൊക്കെ പോവും അയ്നാ എന്താണ് പൊഴ പൊഴയുണ്ട് പൊറകിലേയ് വീടിന്റെ പൊറകില് പുഴയുണ്ട് അപ്പ അവടെന്ന് ഇങ്ങനെ മഴ പെയ്യുമ്പഴത്തേക്കും നല്ല വെള്ളം മുകളിലോട്ട് കേറുമ്പത്തേക്കും പറയുന്നേ ഇങ്ങോട്ട് കേറും മുകൾലോട്ട് വെള്ളം ഇപ്പൊ തോട്ടില് വെള്ളം മഴ നല്ല മഴയുള്ളപ്പോ അവ്ടെ പോയി നോക്കും തോട്ടിൽ എങ്ങനെ അവസ്ഥയെന്ന്.
അപ്പോ അവ്ടെ വെള്ളം വെള്ളം വെള്ളം പൊങ്ങുന്നരിതാണെന്നുണ്ടെങ്കി നമ്മൾ സാനൊക്കെ മാറ്റും.
ഉം ഉം ഉം ഉം ഉം
അപ്പൊ രാ ഇരുനിലേ രണ്ടു നില വീടാ അപ്പം മുകളത്തെ നിലയിലോട്ട് താഴത്തെ സാന എല്ലാം കൂടെ മാറ്റും.
ഏഹ്
നല്ല പാടാ
ആ പ്പ മുകൾക്കങ്ങട്ട് എത്തിച്ചണ്ടേ കട്ടില് ആൾമാറ അതൊക്കെ സാനങ്ങളൊക്കെ ണ്ടല്ലോ
ആ എന്തെല്ലാം മാറ്റണം എല്ലാം എടുത്ത് മുകളിൽ കൊണ്ട് വെക്കും. അപ്പം താഴെയെല്ലാം വെള്ളം കേറി കഴിയുമ്പോ തിരിച്ച് വെള്ളം എറങ്ങി കഴിയുമ്പ പിന്നെ ആ കഴുകി എറക്കും കഴുകി എറക്കിയിട്ട് പിന്നെ സാനവൊല്ലാം താഴെ കൊണ്ടേടും
ഉം ഈ ചൊമര്മ്മലൊക്കൊട്ടിച്ച അൾമാറൊക്കേണെങ്കില് എങ്ങനേ ഇട്ത്തൊയ്‌വാക്കല്?
ആ അതൊന്നും പറ്റ്കേല അതാ അങ്ങനെ തന്നെ അവ്ടെ താഴത്തെ റൂമിലൊക്കെ അങ്ങനെയാ അപ്പോ അതിലൊങ്ങും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
ന്നാഷാവും
അതില് ആ ചപ്പാവെയും ചെയ്യും അതിലൊന്നും തുണി വെയ്ക്കാറൂല്ല.
ഉം ഉം ഉം ഉം
താഴ്ത്തേൽ അങ്ങനത്തെ ഭിത്തിയോടു കൂടെയുള്ള അലമാരയണ്ടല്ലോ
ഉം ഉം ഉം അപ്പൊ എല്ലാവരും വെക്കണതൊരു വിധം അങ്ങനെയാണ്
ഇപ്പം എല്ലാവരും അങ്ങനെ വെക്കുന്നത് പക്ഷെ ഇത് വെള്ളം കയറുന്നകൊണ്ട് നമുക്ക് അത്ര വെക്കാനങ്ങോട്ട് തൃപ്തിയില്ല ഏ അയി കൊണ്ട് താഴത്തൊക്കെ ആണെങ്കിൽ താഴൊക്കെ എല്ലാരും അവിടെ എല്ലാവാരും അലമാരേൽ വയ്ക്കും പിന്നെ പിന്നെ മുകളിലാണെങ്കിൽ അതിൻ്റെ ഇതുണ്ട് കമ്പോർഡുണ്ട് അവിടെ മുകളിൽ കുഴപ്പല്ലല്ലോ വെള്ളം കയറത്തില്ലല്ലോ
ഉം ഉം ഉം ഉം
അങ്ങനെയൊക്കെയാ
കുട്ടികളില്ലേ ചെറുതാണല്ലോ ല്ലേ കുട്ടി ചെറുതൊന്നൊള്ളൂ
ഏഹ് ഓഹ്
കുട്ട്
അതേ ഉള്ളു മൂന്ന് മാസായിട്ടുള്ളു
ഉം ഉം വേറെ എന്താ മറ്റേ സദ്യൊക്കെ ഉണ്ടാക്കല്ണ്ടോ വീട്ടിലെത്തിയാലും
ആഹ് ഓണൊക്കെ വരുമ്പോ
അല്ലാതെ
ഉം ഏഹ്
അല്ലാതൊന്നും വെക്കൂലോയ്ച്ച
അല്ലല്ല
ഉം ഉം ഉം ഉം
അവിടെയോ
ഇവിടെ സാമ്പാർ അങ്ങനെയൊന്നും വല്ലാത വെക്കൂല സദ്യ പിന്നെ ഉണ്ടാക്കലില്ല ഞാൻ ആകെ അമ്പലത്തിലൊക്കെ ക്കെ പോയി അങ്ങനൊക്കെ കഴിച്ചിട്ടൊള്ളൂ ഒര് നാലണ് നാല് വട്ടൊക്കെ കഴിച്ച്ക്ക്‌ണ് നാല് വട്ടം ഓണ ത്തിന് ഒരു വീട്ടിൽ പോയിന് പിന്നൊര് അമ്പലത്തിന്റവിടെ പരിപാടി ഉണ്ടായപ്പോ അയ് അങ്ങനെ പോയി
ആഹ് ആഹ്
പിന്നെ അയാലോക അടുത്തുള്ളോൽ കൊണ്ടുവന്ന്ങ്കാണ്ട് അങ്ങനെയും കഴിച്ച്ണ്
ആഹ്
വേറെന്താടെ കൃഷിയൊക്കെ ഉണ്ടോ
ഇവിടെ അങ്ങനെ വല്തായിട്ടൊന്നൂല്ല
നമുക്ക് എടുക്കാൻ വേണ്ടിയില്ല കൃഷി ചെയ്യണ്
ഏയ് ഓം വാഴ പിന്നെ പിന്നെ മുരിങ്ങയിലയുണ്ട് പിന്നെന്താ രണ്ട് മൂന്ന് നാലഞ്ച് തെങ്ങുണ്ട് പിന്നെ മറ്റേ പാക്ക് പാക്ക്മരവില്ലേ